ഹലോ
കേക്ക്ല്ലേ ആഹ് ആഹ് കേക്ക്ണ്ട് പ്പ
എന്താ വേറൊരു സൗണ്ട് ഇങ്ങനെ കേക്ക്ണെ
അഹ് വേറെ വിളി വര്ന്ണ്ട് അതാണ്
ആഹ് ശരി ആഹ്
രണ്ടൊപ്പാ വന്നത്
ആഹ് ആഹ്
ആഹ്
ചോർന്നല്ലഴിഞ്ഞോ
ഇല്ല ല്ലോ ന്ന് വെയിക്ക്ന്നൊള്ളു ഇന്നെ ഒന്നും ആയില്ലാ ന്ന്
അന്തേ
മാപ്പിളവടെ ലീവ്ണ്ട് അപ്പൊ പിന്നെ രാവിലെ ചോറും കൂട്ടാനൊന്നായിലേ
അഹ് ശരി
ഇന്ന ഒറ്റക്കല്ലൊള്ളൂ
ആഹ്
അന്റെക്കഴിഞ്ഞാ
ആഹ് എല്ലാവും കഴിഞ്ഞു ഇവടെ കട്ക്ക
ആഹ് വേറെന്താ
രണ്ടാക്കൊപ്പം ആഹ് എല്ലാം കഴിഞ് ചോറ്ന്ന്ട്ടില്ല ആഹ് പണിക്കളെകെ കയിഞ്ഞ്ക്ക്
അതെ. കുട്ട്യാള് ഒക്കെ പോയിട്ടുണ്ടാവൂലേ.
ആഹ് എല്ലാരും പോയി.
പിന്നെ എന്തെക്കെ വരാ
ഏഹ്.
പിന്നെ എന്തൊക്കെ വിവരം ഇന്ന് മഴൊന്നുല്ല സഖായല്ലോ. തി ബാനു
മഴന്നുല്ല പെയ്ത പോർത്കട്ക്ക്ണ്ട്.
ആഹ് അതന്നെ നല്ല ഉണങ്ങി കിട്ടി അതുകൊണ്ട്.
ആഹ്. എന്താനിട്ട് കറിവെച്ച്.
കറി ചേരങ്ങ താളിച്ച്ക്ക്ണ് ഇന്നലെ മീൻ കറിവേച്ചത്ണ്ടായിനി. പിന്നെ അടിക്കലും തൊടക്കലൊക്കെ ഒകെ കൂടിയായിട്ടേ. രം വൈകി ഇവര് ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പണി നീങ്ങൂല്ലേ ആരും ഇല്ലെങ്കിൽ വേ കഴിയും. ചക്കന് മോകല്യനും ഉണ്ട് ഓന്ക്ക് ഇന്ന് ക്ലാസ്സില്ല.
അഹ് ശരി ആഹ് അഹന്തേ ഓർക്ക് ക്ലാസ് ഇലാത്തെ.
ഓനടെ കരണ്ട് ഇല്ല അത്രയാ ഓല്ക് കർന്റ് വേണം ഒന് പഠിക്കുണെ നെ.
ആഹ് ആഹ്.
ഞാർണ്. ഉം വേറെ എന്തൊക്കെ വരാ എല്ലാരും എവുടെന്നിട്ട്.
ഒക്കെ അവിടെണ്ട് ഒക്കെ ഓരോ റൂമിലായിട്ട് അങ്ങനെ സൈ ഡേയിക്ക്ണ്.
പ്പ ചോർന്നല് കഴിഞ്ഞോ?
ഓല്തൊക്കെ തിന്നല് കഴിഞ്ക്ക്ണ്. ഞാന് പതിനൊന്ന് മണിയൊക്കെ ആകുമോ ഞാൻ എന്തേലൊക്കെ ഒന്ന് കഴിക്കും. അപ്പൊ ഞാൻ പിന്നെ രണ്ട് മണിയൊക്കെ ആകും. ആ രണ്ട് മണി രണ്ടേ കാലോക്കെ ആകുമ്പോത്തനെ ഞാൻ ത്തി ഓലൊക്കെ തിന്നിക്ക്ണ് ഓല് പിന്നെ ചെലെ ഇപ്പെളേ പത്ത് മണി മണിക്ക് തിന്നൊള്ളൂ. ഞാൻ പിന്നെ എന്നും തിന്നല്ണ്ട്. ഇക്ക് അ നേരത്ത് തിന്നാതിരിക്കാൻ വെയ്യക്ക്. അപ്പൊ തൊടങ്ങും കൈയും കാലും വേദനൊകേ ഒരു വറച്ചിൽ പോലെ.
ആഹ് അത് പറിം ചെലോലൊക്കെ. ഇക്കൊന്നും പിന്നെ അത് ശീലല്ല.
ഇല്ലെയ്
പിന്നെ അമ്മൾ ഒറ്റകാകുമ്പോ എന്തേലും ഐന്റെടേലൊക്കെ തിന്ന്ണ്ടാവോ അതാണ് കൂടത്തി ലാ കുമ്പം പിന്നെ അഹൊന്നുണ്ടാവുല്ലല്ലോ. ചെല്ക്ക് തോന്നാ അതേയിക്കാരംന്ന്.
കുട്ട്യേയ്ക്ക്കുമ്പോ എന്തേല ക്കായിട്ട് ഇങ്ങനെ തൊള്ളേക്കിടും. ഇതാവുമ്പോ അപ്പ ആ കറക് ക്‌റ്റ് സമയത്ത്ല്ലാ തീറ്റെല്ലേ. അതോണ്ടാണ് തോൺന്ന് ഇന്റെ വീട്ടി ചെന്ന ഞാൻ അങ്ങനെ തിന്നൂല്ല പറ പയ്നൊന്ന് മണിക്കെന്നും അപ്പൊ പലേത്വായിട്ട്. തിങ്ങനെ തിന്നല്ലേ കൊറിക്കാൻ കിട്ടല്ലേ. അപ്പൊ പതിനൊന്നു മണിക്ക് തിന്നൂല അപ്പൊ വിഷപ്പ് ഇണ്ടാവൂല. വേറെന്തൊക്കെ.
അങ്ങെ തണ്ട
കോള് ഇങ്ങനെ വരുന്ണ്ട് തോന്നുണു ഫോണില്.
അപ്പൊ ഇങ്ങനെ വിളി വന്നോണ്ട് ഇരിക്കും ഒന്നടിച്ച് കഴിഞ്ഞാൽ.
ഉം
ഉം
ഇന്നെന്തെ ഓര്ക്കെന്തെ ലീവായി
അത് ഇന്നലെ നൈറ്റ് രാത്രി ഇട്ത്ത്ക്ക്ണ്. അപ്പ പിന്നെന്ന് പിറ്റേന്ന് പോണ്ട
ഉം ഉം
നാളെ പോവ് ണ്ടോള്ളു
ഉം
മാസത്തില്ങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇണ്ടാവും
ഇന്നട്ട് ചോറൊക്കെ ആയിട്ടില്ലേ
വേറെന്തെക്കെ ഇന്ന്ട്ട്
പാത്രം കഴ്കാ
ഏഹ്
പാത്രം കഴ്ക്ണ തെരക്കാഴ്ച്ച
അല്ല കഴ്കല് കഴിഞ്ഞ്. ഞാന് ചെരങ്ങന്ന് താ തൂമിച്ചിട്ട്
ഉം വേറെന്തായിട്ട്
ഔലേ പോയിട്ട് ഇണ്ടാവൂലേ പണിക്ക് കടേ പോയിലെ
ആഹ് ഓര് പൊയ്ക്ക്ണ്
ഉച്ചക്ക് വരൂലെ
ചെൽപ്പം വെരും ചോർന്നാന് ചെൽപ്പോ അങ്ങനെ അവിട്ന്ന് എവിട്ന്നേലൊക്കെ കഴി
അഹ് ആഹ് ഉം
ഇന്ന്പ്പൊ കാണാല്യാ. രണ്ട് മണി രണ്ടേക്കാലൊക്കെ ആവുമ്പോത്തിന് വരവ്ള്ളാണ്
അഹ് ആഹ് ഉം ഉം
ഇന്നങ്ങട്ട് മഴ ണ്ടായ്ന്നോ ചെർതായിട്ട് വെയില്ങ്ങനെ മങ്ങ്ണ് ണ്ട് തോന്ന്
ആഹ് തീരെണ്ടായിട്ടില്ല
അട്ച്ച് മഴയയാലും പ്രശ്നാണ്
അതന്നെ ആഹ് പെയ്തിലേലും പ്രശ്നാണ് പെയ്യണ്ട സമയത്ത് പെയ്യണ്ടേ
ഉം പെയ്യണ്ട സമയത്ത് പെയ്യ
ഉം
ഉം എന്തോ ഉപ്പേരി എന്തേലുണ്ടോ?
ഉപ്പേരില്യാ
ഉം
ഉം പോണ ദിവസങ്ങൾളെക്കെ ഇണ്ടാക്കൊള്ളൂ ഞാ എല്ലാത്തിസം ഇങ്ങനൊക്കണ്ട് പോകും
ആഹ്
പിന്നെ കൊട്ന്നെച്ചെ കഴിഞ്ഞ്ക്ണ് അത് ഞാൻ പറിം ചെയ്തീല
സാധനങ്ങളൊക്കെ ഒരാഴ്ചക്ക് കൊണ്ടയ്യ
അല്ല ഇവടെ ഞങ്ങള് മാസത്തിലാണ് പൈസ കൊട്ക്കാ അമ്മള് വാണ്ടേ പോയി വാങ്ങും ചെൽപ്പം തോനെ അപ്പ ചെക്കൻ കടേ പോയി ആഹ് ഉം ഐന്റെടേല് വല്ല മാൾളൊക്കെ പോവുമ്പോ
ആഹ്
ചെൽപ്പന്തേലൊക്കെ അവിട്ന്ന് വാങ്ങും ഇതാവുമ്പോ ആര്ക്കും പോയി വാങ്ങാ മറ്റേത് ഓര് രാത്രിക്കെ വരുമ്പളേ ബുദ്ധിമുട്ടാവും
എട്ത്തന്നേണ് കട
ആഹ് കൊർച്ചണ്ട് നട്ന്ന് പോണം അത്രോള്ളൂ ചെക്കണ്ടെങ്കി ഓനക്കൊണ്ട് കൊണ്ട്രിക്കും
ഏഹ്
വെല്ലോം ഓമ് വര്മ്പളേ ഓമ് ക്ലാസയ്ഞ് വരുമ്പളും ഒക്കായിട്ട് അങ്ങനെ അങ്ങോട്ട്ങ്ങട്ടും പോവുമ്പോ കൊണ്ട്രും മ് വെറെന്തക്കെ ഇന്നട്ട്
വേറെന്താ കോയപോന്നു പനിക്കെ മാറീല്ലപ്പം
മ് ഇഞ് ഇപ്പോ കല്യാണന്നാ എന്നേലും
കല്യാണം ഇഞ് അട്ത്ത ശനിയാഴ്ചണ്ട് കല്യാണം അന്നൊരു കൂടിര്ക്കലും പറഞ്ട്ട്ണ്ട് ഇപ്പൊ ഏതിനാ പോവാന്നറീല്ല
ഞങ്ങക്ക് ഇപ്പട്ത്തൊന്നും കല്യാണൊന്നും കേക്കാനൂല്ല എവിടേം ഇപ്പൊ കോ പോവാൻ പൂതിയായി
അളോ പൂതിയച്ചിര്ന്നെലൊന്ന് പോയതാണ് മ്മ് അത് വമ്പം കല്യാണായി ഇഞ്പ്പ അടുത്താഴ്ച ഒന്ന്ണ്ട്‌ മ്മ് ചെലപ്പം ഞാൻ അടുത്ത ആഴ്ച്ച പെരേക്കൊന്ന് പോണം വിചാരിക്കിണ്ട്‌ വെള്ളി ആഴ്ച അപ്പം പിന്നെ കല്യാണത്തിനും ണ്ടാവൂല്ല വെള്ളിയാഴ്ച പോയിട്ട് ഞാറാഴ്ച പോരണന്ന് വിചാരിക്ണ്ട്
ആഹ് കുട് മദ്റസേ മദ്റസെ
രണ്ടും കൂടെല്ലേ മക്കള് പോണത് രണ്ടും കൂടെളേല് അപ്പ പിന്നെ ഉം അപ്പൊ ഓര്ക്ക് ലീവ് ക്കാരെ ശനിം, ഞായറും, ലീവാ ആഹ് ഓല് മജ്ലിസിലാ
ആഹ് എന്തുവാ ആഹ്
അപ്പ പിന്നെ കൊ
എത്രെലാ പഠിക്ക്ണെറ്ഞേ ഇന്റെ അനിയത്തിടെ കുട്ട്യേള് മജിലിസില് ഇപ്പെല്ല്യ ഇപ്പൗട്ന്ന് മാറി ഇപ്പൊ സാധാ സ്കൂക്കായി അവിടേനി
മജിലിസിലാവുമ്പോ പിന്നെ ശെനിം ഞായറൊക്കെ ലീവ്ണ്ടാവുമ്പൊ പേരേക്ക് പോവെ
പോവാ അഹ്ശെരിയാ ആ ആഹ് മ് അങ്ങനെ ചേർത്ത അതാ ഒരു. സുഖം മറ്റേ മദ്രസ് മൊടങ്ങാ പറ്റൂലെ സാധാ മദ്രസായ മൊടങ്ങാനേ പറ്റൂല. ഉസ്താദ് ചീത്തറിം നല്ലൊം ചീത്ത
ഇതാവുമ്പോ ഫീസ് കൊടുക്കണെന്നൊള്ളൂ ഇങ്ങനൊക്കെ കൊറേക്കെ
കുട്ട്യെളടിക്കും ചെയ്യെ ചെന്നിട്ടില്യാന്നിണ്ടെങ്കിലെ പിറ്റ്യേന്ന് എന്താ ചോയ്ച്ച പക് ഇന്റെ ചെർതിനൊക്കെ ഭയങ്കര പേടിയാണ് മൊടങ്ങാന്. ഉസ്താദ് ചെലപ്പോ നല്ല ചീത്തറിയും തോന്ന്ണ്ടേ ആഹാ. ഉം ഇന്നയിക്കോട്ടെ ഞാ പിന്നെ വിളിക്കെണ്ട് തിര്മ്പട്ടെ.
ആഹ് അയ്ക്കോട്ടെ